എന്തൊക്കെണ്ട് വിശേഷം.
എന്താ അങ്ങനെ പോണു ഫുഡ് കഴിക്കല് തുടങ്ങിയോ?
ഇല്ലാ ഫുഡ് കഴിക്കൽ തുടങ്ങിയില്ല്യ
ഓ ആഹ് ഉച്ചയ്ക്ക് ചിക്കൻണ്ട്ലെ
രണ്ട് മണിക്കാവും കഴിക്കണങ്കി ആഹ് അന്ന് വിസ്ര ചിക്കണ്ട്.
എന്ത്
ആഹ് ഇന്ന് ചിക്കണ്ട്അറിയ
ആഹ് എന്നും അങ്ങനെ ബീഫോ ചിക്കനോ അങ്ങനായ്റ്റ് എന്തെങ്കിലും ണ്ടാവോ?
ഇല്ല എന്നൊന്നും ഇണ്ടാവുല്ല.
ഉം എന്ന സ്പെഷ്യല് വെക്കല്.
സ്പെഷ്യല് വെള്ളിയാഴ്ചയൊക്കെ ചെൽപ്പോ വെക്കൂ. ഉം ബിരിയാണ്യോ കാര്യായിട്ട് ബിരിയാണിന്നെക്കൂള്ളു.
കുട്ട്യേളെ ലീവ് ആവണന്ന് വെക്കോ ശനിയോ ഞായറൊക്കെ
ഇല്ല ഓല്ക്ക് വെള്ളിയാണ് ലീവ് ശനിയില്ല അവിടെ ശനിയാ ലീവ്.
അല്ല കുട്ടികൾക്കേ?
ആഹ് കുട്ട്യേക്ക്.
ആഹ്
അന്റെ കുട്ട്യേക്ക് ഇവിടെ വെള്ളിയാഴ്ച ആണ് ലിവ് അറിയ വെള്ളിയാഴ്ച ണ്ടാക്കും. ഉം അവിടെ ശനിയ ലീവ് ആഹ് വടെണ്ടാവും.
അടെ എന്താ കല്യാണൊക്കെ ഉണ്ടായിനൊ പ്പ അടുത്ത്.
ആഹ് വടെ അടുത്ത് വരെ ഇന്റെ ഉമ്മാന്റെ ഏട്ത്തിന്റെ ഉം മോന്റെ കുട്ടികൾത് ണ്ടായിന് കല്യാണം. ഓഡിറ്റോറത്ത് വെച്ചേഞ് കല്യാ ആഹ് കേക്ണ്ട്. ഓഡിറ്റോറിയം ത് വെച്ചേഞ് കല്യാണം പറയാം.
വെയില്ണ്ടോ അങ്ങട്ട്
ആഹ് വിടെ നല്ല വെയില എന്താ റേഞ്ച് ഇല്ല വ്ടെ
ഹലോ ആഹ് ഇവിടെപ്പന്ന് ഇ ഇങ്ങനെ എന്തോ മുറിഞ്ഞമു
ആഹ് അതന്നെ വങ്കിലേച്ചി
ഉം അപ്പൊ ഇന്ന് ചിക്കൻ കറിമ്മെ അങ്ങനെ പോയി ഇന്നത്തെ ദിവസം
ആഹ് ന്നൊരീസം അങ്ങനെൻ പോയി ഇനിയിപ്പോ രാത്രിയേക് അഹ് മതിയല്ലോ
ആഹ് ഇനി കുട്ട്യേൾക്ക് വൈകുന്നേരം വരുമ്പോ ആണോ സ്പെഷ്യലായിട്ട്
സ്പെഷലായിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത ഓല് കഴിക്കൂ
ഉം
അങ്ങനെ എപ്പളൊന്നും ഉണ്ടാക്കാറില്ല ഞങ്ങള് എപ്പളങ്കിലുംക്കെ തോന്നുമ്പോ ഉണ്ടാക്കും ആഹ് ആഹ് ഉണ്ടാക്കി കൊടുത്താതിന്നോല് പിന്നെ ഓൽക്ക് വന്നാത്തെങ്കിലും മാണം എന്തെങ്കിലും വാണം നമുക്ക് പയംപൊരിയൊ അങ്ങനെ എന്തൊക്കെ വാണം പിന്നെ എന്ത്യേ വാ ബേക്കറി എന്തെങ്കിലും പൊതുവെ തോനെ ബേക്കറിന്നെ കൊടുക്കല്
ആഹ് ബേക്കറി ആണോ താല്പര്യം ഓൽക്ക്
ആഹ് ബേക്കറിയും ഒക്ക കിട്ടിയാത് കഴിക്കും അങ്ങനൊന്നുംല്ല ഓൽക്ക്
എന്തേ
ഓൽക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം പേര് വിളിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പേര് വിളിച്ചു വേണംന്ന് പറയാ ചായക്ക് കടിയെയ് ആഹ് ആഹ്
അല്ലേ
നാ ഓല് വന്നാ ചോദിക്കും എന്താ ചായക്ക് കടിള്ളേ ചോയ്ക്കും ഇല്ലെങ്കിപിന്നെ എപ്പ പോവും പീടേക്ക് ബിസ്കറ്റ് എന്തെലും വാങ്ങാന് ആഹ് അവിടെന്തേലുംണ്ടാക്കോ
ആഹ് ഇവിടെ എന്തെങ്കിലും ഒക്കെ അങ്ങനെണ്ടാക്കും ഓല് ആകെ പൊരി കടിയൊക്കെ എന്താണ് ചോദിച്ചിട്ട് അക്കാരം വരാ പറയാ
ആഹ് അതന്നെ
ഉം ച്ച്ണ്ടോ
അവിടെങ്ങള്ണ്ടാക്കാറ്ണ്ടോ ങ്ങല്
ആഹ് ഇവിടെ എപ്പളങ്കിലൊക്കെ നോമ്പിന്റെ സമയത്തല്ലേ നമ്മളെല്ലാതുംണ്ടാക്കാ നോമ്പായപ്പൊ നമ്മക്ക് ഫുള്ള് അയ്ന്റെ പണിയാങ്കളാണല്ലോ
ആഹ്
അല്ലേ എന്തൊക്കെ വെറൈറ്റി എന്തേലും ഉം നോമ്പിനെന്തേലും വെറൈറ്റി എന്തെലും പരീക്ഷിച്ചു നോക്കിയോ
ഇല്ലല്ല ആഹ് ഞാൻ അങ്ങൾ പിന്നെ പയംപൊരിയോ ഉള്ളിവടേ
ഉം ഞങ്ങളധികം വേടിക്കല കാരണംന്താ അറിയോ അയിന്ല്ല ആൾക്കാര മൂന്നാൾക്കാരാ ക്കാരൊള്ളു ആകെവിടെ അപ്പൊ അതിനായിട്ട് ഉണ്ടാക്കുന്ന നഷ് ടാണേനും അത് മാത്ര വാണ്ടല്ലോ അപ്പോ അറുപത് രൂപോടു ത്താപ്പ ആറ് സമൂസ കിട്ടും അപ്പൊ അങ്ങനെയൊക്കെ
ആഹ് അങ്ങനെയൊക്കെ വാങ്ങില്ലേ ഞങ്ങളവടെ കൊക്കോവടക്ക് കൊഴപ്പമില്ല കൊക്കവട പിന്നെ ഒരു നമ്മള് പ്പൊ ഒരയ്മ്പുർപ്യ കൊടുത്താലും കൊർച്ച് കാണാമാത്രണ്ടാവും
ആഹ് ആഹ്
ഉം പിന്നെ ഇവിടെ ഞമ്മളെല്ലാരും കൂടി ആവുമ്പോ ആഹ് അഞ്ചാളാ അഞ്ചാളൊക്കെ ആകുമ്പോ അതിനുള്ള പൈസ കൊടുക്കും
ആഹ് അപ്പൊ രാത്രിക്കക്ക് ഇന്ന് ചിക്കൻ കറിയന്നെ
ആഹ് രാത്രിക്കും ചിക്കൻ കറിയന്നെ
ഉം നാളെക്ക്ല്ല എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചക്ക്ണോ?
ഇല്ല ആ പ്ലാൻ ചെയ്ത് ഇവിടെ അരി വെള്ളത്തിട്ടച്ചണ് രാവിലേക്ക്‌ള്ളത്.
ആഹ് മസാല ദോശക്ക്ലേ? ഉം രാ ഇനി നാള ഉച്ചക്കിലോക്കെ എന്താ?
എന്താ ഇനിപ്പോ നാളായിട്ട് വേണം നാളെന്താ വെക്ക എന്താ വെക്കാന്ന്.
ഉം നാളെ തീരുമാനിക്കും എന്താണ് വെക്കണ്ടേ വെക്കണ്ടേ
ഫ്ര പിട്ജില്ണ്ട് മട്ടണ്ട് ചെലപ്പോ എടുത്ത് മട്ടണ്ടാക്കും
ആഹ് മട്ടനൊക്കെ ഇഷ്ടാ കുട്ടികൾ കഴിക്കോ?
ഇല്ല കുട്ട്യാക്ക് വല്ല്യ താൽപര്യന്നുല്ല ഓൽക്ക് കറിന്റാവിശ്യല്ല ഈ എറച്ചി, മീന്, ഇതൊക്കെയാണെങ്കില് കറി കൂട്ടും അല്ലാത്തെ ഒക്കോല് കൂട്ടാ മാത്രേ കൂട്ടൊള്ളൂ. കറിന്റാവിശ്യല്ല അപ്പയിന് മിനി പക്ഷെ കഴിപ്പിക്കും ചെലപ്പോ ഇവടെണ്ടായാല് ആട്ട് കഴ ചോറ്മ്മക്ക് ഇങ്ങനാണ്ട് പാർന്നു കൊടുക്കും അതൊക്കെ കഴിക്കണല്ലോ ഇപ്പക്കാ വാണ്ടർഞ്ഞിട്ട് നമ്മള് ഓലേ ഇഷ്ടത്തിന് വിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ ആഹ്
എല്ലാം കഴിക്കണം പച്ചക്കറിയാണ് കൂ ടുതല് കഴിക്ക്
ആഹ്
ണ്ടെ കാരണം ശരീരത്തിന് അതാണല്ലോ നല്ലത്. നമ്മളെ ഇതൊക്കെ നല്ലതാണ് ബീഫും, ഒക്കെ പ്രോട്ടീനാണ് നല്ലതാണ് നമ്മക്കൊന്ന് എണീച്ച് നിക്കണെങ്കി ആരോഗ്യം
അവിടെന്ന് എന്തേ സ്പെഷലാക്കി ഇണ്ടാക്ക്ണ്ടോ?
ഇന്നിപ്പൊന്നും തീരുമാനിച്ചിട്ടില്ല ഇന്നിപ്പോ വേണന്നില്ല. നോക്കട്ടെ ഇനി ചെലപ്പോ മൂട് മാറിയാ അപ്പങ്ങനെ തോന്നിയാ ഇണ്ടാക്കും.
ഓരോ മൂടാണല്ലോ ല്ലേ എടക്കൊരു മൂട് മാറലാണല്ലോ.
ഉം അതെ എടക്ക് നന്മക്ക്ങ്ങനെ തോന്നും ചെലപ്പോ മഴക്കെ പെയ്താലേക്കാരം
ഭക്ഷണണ്ടാക്കണോ?
ഏയ് വാണ്ട വാണ്ട ഉച്ചയ്ക്ക് വെച്ച് അതന്നെണ്ട് ചെലപ്പോ ഇങ്ങനെ നമ്മക്ക് ആ സമയവുമ്പോ തോന്നും ആ ഇന്ന്ത് ഇണ്ടാക്കിയാലോ? ചെലപ്പോ മഴൊക്കെങ്ങനെ പെയ്യുമ്പോ നല്ലൊരു പായസം കുടിക്കണം എന്നൊക്കെ പൂതി വന്നാല്.. അപ്പൊ നല്ലൊരു പായസണ്ടാക്കും.
ആ ഇന്ന അതേപോലൊരു പായസം വെക്കി
അങ്ങനെ പിന്നെ സാധനങ്ങള് പിന്നെ നമ്മള് കടേക്ക് പോയ വേഗം കിട്ടുവല്ലോ വേടി
ആഹ് ആഹ് ഇന്നലെ മീറ്റിംഗണ്ടായിനി കുട്ടിയളെ.. ആഹ് സി പി ടി എ മീറ്റിംങ്ങ്ണ്ടായിരുന്നു സ്കൂളില്.
ഹലോ
ഹലോ ആഹ് സ്കൂള്ലെ സി. പി. ടി. എ മീറ്റിംഗ്ണ്ടായിനി ഇന്നല്ലേ ആഹ് കേക്ക്ണില്ലേ?
ഹലോ കേൾക്ക്ണില്ലേ?
ആഹ് കേക്ക്ണ്ട്
ഹലോ
ഹലോ ഹലോ
ഹലോ കേൾക്ക്ണ് ണ്ടോ?
ആഹ് കേക്ക്ണ്ട് ഞാൻ പറിണാണ്ട് കേക്ക്ണില്ലേ? ഹലോ ഹലോ അവിടെ റെയ്ഞ്ച് പ്രശ്നണ്ടോ?
ഹലോ
ഹലോ
ഹലോ
ഹലോ
ഹലോ ഹലോ ഹലോ കേൾക്ക്ണ്ല്ലേ?
ആഹ് കേക്ക്ണ്ട് ഇപ്പ കേക്ക്ണ്ട് ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ ഹലോ കേൾക്ക്ണ് ണ്ടോ
ആഹ് ഇങ്ങട്ട് കേക്ക്ണ്ട് ഇങ്ങക്ക് കേക്ക്ൺല്യേ
ഹലോ ഹലോ ഹലോ
ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ
ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഇല്ലക്ന്നാണിം ഇൻ്റത്താണിം കാണോ എല്ലാവർക്കും ഇങ്ങള്ട്ത്തോ ഹലോ ഫുഡ്‌ കഴിച്ചോ ഇല്ലേ ഞാന്പ്പം കഴിക്കാൻ നിക്കാണ് ഇന്നലെ മീറ്റിങ്ങ്ണ്ടായിര്ന്നു അപ്പ അവ്ടെ പായസംണ്ടാക്കി തന്നു ഞങ്ങക്ക് നീട്ടല്ലെ പായസായിര്ന്നു പിന്നെ ഓഹ് മ ഹലോ